ഓ
ഓ
ഹലോ
ആ കേൾക്കുന്നില്ലേ
ആ കേൾക്ണ്ട്
ഉം പറയൂ എന്തെക്കെണ്ട് വിശേഷങ്ങൾ
സുഖാണ് എന്താ വീട്ടില് എന്താ കോഴിയും ആടും ഒക്കെ ഉണ്ടോ
ഇല്ല ഇല്ല ഒന്നും ഇല്ല്യ അവിടെ ഉണ്ട് ലെ മനസ്സിലായി
അയിന് കൂട്ടിലിട്ട് അടച്ചക്കാണ്
ആ മഴ ഇണ്ടായിട്ടാ
മഴ ഇണ്ടായിട്ടല്ല ഈ കുറുക്കന്റെ ശല്യം ണ്ടായിട്ടെ
ഹ് അ ആ
ടാൻ വേണ്ടീട്ട് ഇടക്ക് ഞാൻ ഒന്ന് തുറന്ന് വിടും ആ തുറന്ന് വിടുമ്പോ നമ്മൾ ഇങ്ങനെ അടുക്കളയിൽ ഒക്കെ ഉണ്ടാകുമ്പോ നമുക്ക് പിന്നെ ശ്രദ്ധ ഉണ്ടാവല്ലോ
ഉം കൊറേ ഇണ്ടോ
കൊറേ ഇണ്ടോ ചോയ്ച്ചാ ഒരു പത്തണ്ണാെക്കെ ഇണ്ടാവും ചെറീയത് കുട്ട്യാൾ ഇപ്പോ വിരിഞ്ഞതാണ്.
അത് എങ്ങനെ വാങ്ങിയതാ അതോ പഞ്ചായത്ത്ന്ന് കിട്ടുന്നതോ
അല്ല പഞ്ചായത്ത്ന്ന് കിട്ടിയത് ആദ്യം ഇണ്ടായിനു നമ്മൾ ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് ട്ട് രണ്ടു മൂന്നു കാർഡ്മ്മ ഇങ്ങനെ വാങ്ങി ങ്ങീനു. അഅ് വേറെ ഇങ്ങനെ പിന്നെ സൗക്കടാവും ചെയ്യും പിന്നെ ഈ കുറുക്കന്മാർ നർച്ച് ച്ച്ണ്ട് ഇവടെ ഒരു കാട്ട്ന്ന് ഒക്കെ ഇങ്ങനെ വന്ന്ട്ടെ
ഉം ഉം
ഇറ്റങ്ങൾ ഇങ്ങനെ ഓരോന്ന് കണ്ട് വെച്ചിട്ട് പുട്ച്ച് കൊണ്ടോവും നമ്മൾ ഇങ്ങനെ പോർധിയേഡ് ആണ് കൂട്ടിൽ ഇട്ട് ഇങ്ങനെ അടക്കുമ്പളെ
ആ ആ ആ
തുറന്ന് വിടും പാവല്ലെന്ന് ച്ച്ട്ട് അപ്പൊ അത് ഇങ്ങനെ നമ്മൾ ഉ ആർത്ത്ക്കോ പോവുമ്പോ ഓല് ഇങ്ങനെ മെല്ലെ പുട് ച്ച് കൊണ്ടോവാഅങ്ങനെ കൊറേ കൊണ്ടോയി പിന്നെ ചത്തും ചെയ്തു ഏ റ്റെ വല്തായീന്റെ ശേഷം നമ്മക്ക് വേദന ആണ് മുട ഒക്കെ ഇട്ണ ശേഷം
ആ ആ
ഇപ്പൊ എഴുതി കൊടുത്തിട്ടുണ്ട്
അങ്ങനെ ആവുമ്പോ ഒരിടങ്ങേരാണ് നമ്മൾ ഇണ്ടാക്കാ പിന്നെ അത് എന്തെങ്കിലും കൊണ്ടോവുമ്പോ ഒരു സങ്കടം ആണ്
ആ കൂട് വല്യ കൂടാണ് ഇങ്ങനെ നമ്മള് തുറന്ന് വിടാൻ വൈ ഉള്ളിലെഞ്ഞേ നിന്ന് കാണ്ട് ചെറിയ കൂട് അല്ല ഉള്ളിലിട്ട് വളർത്താൻ പറ്റിയ നെറ്റ് ഇട്ട്കാണ്ട് മേലെ ഷീറ്റും ഇട്ട്കാണ്ട് ഇണ്ടാവൂലെ വല്യേ തിൽ
ആ ആ
അങ്ങനെ ഞാൻ ചിട്ടോട് ചെയ്യാൻ
അപ്പൊ പിന്നെ ആരെയും വിട്ടിട്ടില്ലെങ്കിലും പ്രശ്നല്യ അയിലെ
പ്രശ്നം പ്രശ്നം ഇല്ല പക്ഷെ നമ്മക്ക് ക്കൊരു പൊറുദേണ്ടാങ്ങനെ പാവല്ലേച്ചിട്ട് നാടൻ ആകുമ്പോ മറ്റോൽ കൊയപ്പല്യ
മ്മ്
നാടൻ ആവുമ്പോ ഓര് ഇങ്ങനെ ചിക്കി പറിച് നടക്കണല്ലേ മറ്റോൾ ക്ക് പിന്നെ അത്ര പ്രശ്നം ഇണ്ടാവൂല
മ് മ്
അപ്പപ്പോ വല്യ കൂട് ഇണ്ടാകിച്ച് ചേർത്തിണ്ട് സാധ കുട് അയിലമ്പം നമ്മൾ വിട്ട് അയിന്റെ ഉള്ളിൽ ആക്കിടാൻ പറ്റൂല പിന്നെ വാസന ഇതൊക്കെ വരും ഇത് അടി അടിയില് നമ്മള് മണ്ണ് ആണ്. ന്നിട്ട് ഈർച്ച പൊടി ഇണ്ടാവൊല്ലോ
മ് മ്
മരത്തിന്റെ
ആ ആ
അ ഈർച്ചപൊടി അടിയില് ഇട്ടിട്ട് പിന്നെ ഓല്ക് ചിക്കി പറിച് ഇട്ത്തിന്ന
ആ ആ ആ ആ അ മഴ പെയ്‌ത് മഴ പെയ്ത് തണ്ത്താല് മ് ഞാ ഇപ്പ ഇവിടെ കെടെക്കേനി എറ്മ്പ് ഇങ്ങനെ കടിച്ച്ണ്ട് അപ്പൊ നോ ക്കുമ്പ ചൊമരുമക്കൂടെ ഇങ്ങനെ എറ്മ്പ് പോക് ന്നിട്ട് ബെഡ്ക്ക് കേറിയക്ക്.
അ ആ
ആ ചെറിയ എറിമ്പ് ഇപ്പ ഞാന് ആ ചെറിയ ഒര് ചോപ്പ് എർമ്പ് ണ്ടല്ലോ? ഇപ്പ ഞാൻ നോക്കി എന്താ ഈബെഡില് ബെഡ്ഡ് ഞാനാണെങ്കി രണ്ടീസം കൂടുമ്പോ ബെഡ്ഷീറ്റ് മാറ്റും.
നമ്മളെ തലേലീ എണ്ണക്ക ഇണ്ടാവുമ്പോ ആ എണ്ണന്റെത്
ഇവിടെ അങ്ങനെ അല്ല ഇവിടെ ഇങ്ങനെ എറുമ്പ് വരല്ന്നെല്ലാ ഇന്റെ എളാച്ചിയാളോക്കെ ന്നും പറയും എറമ്പാണ് എറമ്പാണ് ഇവിടെന്നിട്ട് ഞാഎന്തായാലും പറഞ്ഞ് കൊടുക്കും എങ്ങനെ നിങ്ങടെ ബെഡില് എറമ്പ് വരല് അപ്പോ ഓര് പറയും ഒര്ന്നല്ല മക്കളും അങ്ങനല്ല അക്കെ നേരന്നു തായിട്ടാണ് ആ ഓള്തോ ആ ചെറുത് ഓളെ ചെറുത് എന്ത് കിട്ടിലും അതൊക്കെ അങ്ങ് കൊണ്ട് പോകും അങ്ങനെയാണ് പോ അതൊന്നും ഇതിലില്ല ഇപ്പോ ഇന്ന് പ്പാണ് ആദ്യായിട്ട് ഞാൻ ആരോടും ഇങ്ങനെ പറയില്ലാന്നു അതെന്താന്നോ മക്കളാരെങ്കിലും ആയിക്കാരം ഞാൻ ഈ ബെഡ് കട്ടില് അ ചൊമരുമേക്ക് മുട്ടിക്കലെന്നെ ഇല്ല അവിടെ ഒരു സ് അത് കൊടുക്കലുണ്ട് ഇതിപ്പോ നല്ലോണം അംങ്ങോട്ടാണ് മുട്ട് ടിച്ചു ഞാൻ ഇപ്പോ കടനെയ്ല് എന്തോ ഒരു കടീന്നെ അപ്പോ ലൈറ്റ് ഇട്ടു നോക്കി ഞാൻ റും റൂം ആണെങ്കിൽ നല്ല ഇരുട്ട് ആണ്
മ് എന്താനാ ഈർച്ച പൊടി ഇത് ഇട്ടാ മതി ഈച്ച പൊടിണ്ടാവുല്ലോ
ആ ആ
അതൊന്നും അല്ല മതിയാവൂല്ലാ
തിപ്പോദ്യായിട്ടു ഉള്ള സംഭവം ചൊമര്മ്മകൂടേണ് വ കട്ട്മ്മെലുല്ല ഒന്നുല്ല ചൊമര്മെല്ങ്ങനെ ഒരു നാലഞ്ചെണ്ണം ഇങ്ങനെ വന്ന്ക്ക്ണ്ടാവും ഈ തണ് തുപ്പ് ചൊമര് നല്ല തണ്പ്പ്ണ്ട് പൂലറങ്ങ്ണ്ട് ഇന്റെ ചൊമര്മെലൊക്കെ
ആഹ്
താണാവോ ഒരുത് ഒരു ആഹ് പൂല്ന്റെത്ങ്ങനെ കാണ് ണ്ട് നല്ല തണുപ്പാ ചൊമര്
ഇങ്ങളെ ആഹ് വാത്തൊ‌ക്കെ മ് തണുപ്പേരിയെ
ഓ പ്പം അല്ലാ ഇപ്പം നല്ല ചൂടിന്റെ സമയം തന്നേനുപ്പം മഴ നല്ല മഴല്ലേ പെയ്യന്നേ അതോണ്ടല്ലോ തണ്ത്തതാവും അടുക്കളേല്ക്കൊക്കെ പോമ്പോ ഇല്ലില്യ
ആഹ് വാർകെന്റെ മേലെ വള്ളം നിക്ക്ണ് വള്ളം നിക്കുന്നുന്നുണ്ടോ എടുകുന്നുണ്ടോന്ന് നോക്കിയ മതി ഓഹ് ഇതിലൊക്കെ
അത് ഞാൻ പോയ ഒക്കെല് തന്നെയാണ് ഞാൻ അതവിടെ ഉമ് ഞാൻ അവിടെയാണ് ചെകിരി ക് വെച്ചേ വേറകിന്റെ ചെകിരി ഒക്കെ മേലെയാണ് ഷിറ്റിട്ടിട്ടു അയിന്റെ ഉള്ളിലാണ് എടുക്കാനൊക്കെ പോകുമ്പോ നോക്കല് ഇപ്പൊ പറഞ്ഞമാതിരി രണ്ടു മൂന്നീസായി മൂന്നീസൊക്കെയായി കേറീട്ട് ഇഞവ്ടെ വെള്ളം നി ക്ക്ണ്ടോ എന്താ അറീല്ല കാരണം പോയോക്കിട്ട് മൂന്നീസായിക് ണ് നല്ല മരങ്ങള ഉള്ളിലാ വീട് നല്ലോണ്ടാവും
ആഹ് കേര്മ്പോ ശ്രദ്ധിച്ചാണ്ടി വള്ളൊക്കെ നിക്കുമ്പോങ്ങാ വള്ക്കും
അഹ്ണ്ടാവും വാർപ്പല്ലേ നമ്മളെപ്പളും ഉപയോഗ അങ്ങട് നമ്മളെപ്പൊ ആഹ് ഞമ്മളെപ്പളും ഉപയോഗിക്കാത്ത സ്ഥലല്ലേ അയെന്തായാലും ഉണ്ടാവു അവ്ടെ വെള്ളൊക്കെ നിക്ക്ണ്ടെങ്കി
മ് ഒന്നടാ അടി തെറ്റിയാ മതിയെ
ആഹ് ഞാൻ നോമ്പിനിപ്പതാ നോമ്പിന് ഞാൻ ഇപ്പ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് കെടക്കേനി
എന്തുപറ്റി
അത് ഞാന് മക്കളെ നോമ്പ് നോൽക്കാൻ വേണ്ടീട്ട് വിളിക്കാൻ വേണ്ടി റൂമ്ക്കോയതാ അപ്പൊ ലൈറ്റ് ഇട്ടില്ല വാതിൽ കട്ടില് തട ട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നും പോണ വീടാറിഞ്ഞിട്ടൊന്നും കാര്യല്ല അയ്മ്മ കാലാട്ട് കുത്തി വെച്ചു വെച്ചുത്താണ് അങ്ങനെ അങ്ങട്ട് അടിച്ചത് ഞാനത് കാര്യയാക്കില്ല അത്പ്പൊ നരമ്പ് അടിച്ച് അല്ലെങ്കി എന്തെങ്കിലുവായിട്ടുണ്ടാവോള്ളൂ വിചാരിച് നമ്മളല്ലേ നമ്മള് നമ്മളെ പണികളൊക്കെ ചെയ്യൊല്ലോ ട്ടെ ഈനോമ്പ് തൊറ്ന്നു കഴിഞ്ഞാൽ ഇൻക്ക് തലങ്ങട്ട് ത്‌മിന്നി ചർദിയൊക്കെ എടുത്ത് കണ്ണ് കാണതെയായി വേദന നല്ലോണ്ട് കുറഞ്ഞ വീകൊണ്ട് അപ്പ തന്നെ പോയി കണ്ട് ണിചപ്പോ ഡോക്ടറർ ഞ്ഞ് എക്സറേട്ത്തപ്പോ ഡോക്ടറ് പറഞ്ഞു ഇതൊരു വിള്ളലേ കുടുങ്ങിട്ടൊള്ളായിനി പക്ഷെ പക്ഷെ നടന്ന്കാണ്ട് ഇത് പൊട്ടാക്കി വെച്ച് ണ് അകന്നു വെരലിന്റെ അവിടെ അകന്ന് പോയി
എത് തന്താവെര്ലിന്റെ
അല്ല നമ്മളെ ചെറുവിരലിന്റെ അടുത്തിള്ള വിരല്
ആഹ്
എന്ന്ട്ട് അപ്പൊ ആകെ ആ ഒരു വെരലിനായിട്ട് ഇടാൻ കഴിയൂല്ല ല്ല മുട്ടിന്റെ താഴെന്ന് തൊടങ്ങണം പ്ലാസ്റ്ററ് ഇടല്
ആഹ്
അങ്ങനെ നല്ലൊരു പണിയണ്ട് കിട്ടി അതന്നെ നമ്മള് ഇരിക്കാറ്ട്ട് കാര് ആരും ആഹ് എന്റെ ഭർ ത്താവും മക്കളും നമ്മളെ വീട്ടാരന്നെയ പറഞ്ഞെ നമ്മൾ ഇങ്ങനെക്കെ കിടക്കാന്നർഞ്ഞാല് ആളും പാളും ഉള്ളോൽക്ക് തെരക്കെട്ണ്ടാവുല്ല
നോമ്പിനൊക്കെ ആവുമ്പോ ബുദ്ധിമുട്ട് ആവുവേ
ആഹ് ഓരെന്നെ എടുക്കുന്ന കാണുമ്പോ അതിലേറെ ഇടങ്ങേറ്
ആഹ് നമ്മൾ എടുക്കണ അത്ര അതു ആവുകയും ചെയൂല്ലാ ഇല്ലാ
ഉം മക്കൾ അല്ലെ എടുക്കണേ പാവല്ലേ അല്ലെങ്കിൽ തന്നെ എടങ്ങാറാ നോമ്പ് ഒക്കെ എടുത്തയൊണ്ട് ഒക്കെ കാണുമ്പോ ഇടങ്ങേറ് ആയിനു എതായാലും ഡോക്ടർ നല്ലോണം കരുതി കിടന്നിട്ട് ഞാൻ കരുതിയ കാരണം എന്നെ അയക്കൂല്ലാ എന്റെ വീ എന്റെ ഭർത്താവ് ഒന്നിനും അയക്കുല്ല കിടന്ന് അതിൽന്നു എണീക്കാനായി പോയിന് അതുകൊണ്ട് പതിനഞ്ചു ദിവസം എല്ലാരും കു ട്ട് കൊടുക്കലിണ്ട് ഞാന് പെരുന്നാളിന്റെ രണ്ട് ദിവസം മുന്നേ വ്യാഴാഴ്ച അല്ലെ പെരുന്നാൾ വന്നെ ചൊവ്വാഴ്ച കാണിക്കാണ്ടായിനി കാണിക്ക പോയപ്പോ ഡോക്ടർ പ്ലാസ്റ്റർ വെട്ടിട്ട് എക്സറേ എടുക്കണം കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പോയാ മതി കുഴപ്പം റെഡി ആ കുറഞ്ഞോ ഒന്നു കൂടി റെഡിയാവാണ്ടെങ്കി അയച്ചന്ന് പ്ലാസ്റ്റർ ഇടണംഅപ്പൊ ഞാൻ പറഞ്ഞു റബ്ബേ പെരുന്നാളൊക്കെ വന്ന കണ്ട ഇതൊക്കെ ഇങ്ങെ ഈ പെരുന്നാൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതും വരുന്നതും ഒക്കെങ്ങനെ ആലോചിച്ചപ്പോ ഇടങ്ങേറ് ആവും ഭക്ഷണം ഓർഡർ എടുത്താ കിട്ടും പക്ഷെ അങ്ങനെയല്ലല്ലോ
ആഹ്
അപ്പൊ ഡോക്ടർ നല്ലോണ്ണം അടങ്ങി കിടന്നിനല്ലോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കിടന്നത് ഒരു കൊഴപ്പൂല്ലാ അത് സമാധാനട്ടായി
ഉം
അങ്ങനെയൊക്കെ ആവുമ്പളാണ് നമ
വീട്ട് പോയിനൊ എന്നിട്ട് പെരുന്നാൾ ക്ക്
ഇല്ല അന്ന് നടക്കാന അത്രക്ക് പറ്റൂല പ്ലാസ്റ്റർ വെട്ടിയതല്ലേ അപ്പം ഉള്ളു കൂടെല്ല ചെറുതായിട്ടുള്ള നടക്കല് കയറി ഇറങ്ങലൊക്കെ നിക്കാൻ പറഞ്ഞു ഒരാഴ്ച അങ്ങനെ ശ്രദ്ധിക്കണം പറഞ്ഞു അപ്പൊ പിന്നെ എവിടക്കും പോയില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ കൂടെ നടക്കാം അങ്ങനെയൊക്കായി ഉണ്ടാക്ക ക്കാനും വരുന്നോൽകൊക്കെ കൊടുക്കാനും അതിനൊക്കെ ആയി പിന്നെ ഞാന് ആ ഒരാഴ്ച നിന്നാരെ കഴിഞ്ഞ വ്യാഴാഴ്ച്ച എന്റെ വീട്ടിൽ പോയി
പോയി നിന്നിട്ടുണ്ടാവൂലേ
ആഹ് കഴിഞ്ഞ വ്യാഴാഴ്ച പോയി വന്നോ
ഇവിടൊ വർ പ്പനാണ് മേൽക്കില്ല
ഹ് ഹ് ഹ്
ഇതേ മാതിരി ഇടക്കടക്ക് അടിച്ച് വാരല ഇപ്പം മഴയായതുണ്ട് അടിച്ചുവാരിറ്റി ഇല്ല അപ്പോ ഈ ഓവിന്‍റെ അവിടെ ഉണ്ടാവുല്ലോ ലെ കച്ചറ വന്നിട്ടുണ്ടാവും അത് ഞാൻ വാരി ഇടലാണ് കയ്യോണ്ട്
അ അ
മുന്തിരിവള്ളി മേലെക്
മുന്തിരി ഇവിടെ തൃ
ന്തിരി ഉണ്ടാവലുണ്ട് അത് നോമ്പിന് ആയിന്
തന്നെ
അ ഇതാണ് ജ്യൂസ് മുന്തിരിയാണ് എ
യാലും കാണാൻ തന്നെ രസം
കാണാരസം രസം തന്നെയുള്ളൂ പുളിച്ചിട്ട് ഇങ്ങണ്ട് കാണാം വീഡിയോ എടുക്ക ക്കാനും അതിനൊക്കെ നല്ല രസാണ് കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം ഇണ്ടായിന്
മുന്തിരിവെള്ളിയൊക്കെ അല്ലോ ശ്രദ്ധിക്കണം കാരണം ഒരു കുട്ടിന്നാൾ ഇപ്പം പാമ്പ് കോറി അതൊക്കെ വേ ല്ലോ ശ്രദ്ധിച്ചോടു പഴങ്ങള് കഴിക്കാൻ വര്ണതാവുവേ
ആ ആ ഇത് അതേന്നെ താഴത്ത്‌ന്ന്ങ്ങണ്ട് മേലക്ക് കൊണ്ടുപോയിക്കണേ
ഉം അതൊക്കെ ആരണ്ടാ ക്കപ്പോ അത് നിങ്ങളവിടെക്കെ അത് നല്ലോ ഒണ്ടാവോ അങ്ങനെയാപ്പത്
അയിന് ഞമ്മളാ വളമെക്കെ മറ്റേ എല്ല്പ്പൊടിമേ അങ്ങനത്തെ വളമക്കെ ണ്ടാവല്ലോ
നിങ്ങള് വിക്കുവോ? വിക്കല്ണ്ട്
ഇല്ല്യ ഹ് വിക്കാനൊന്നുണ്ടാവില്ല ഇത് പുളിച്ച് ജ്യൂസ് മുന്തിരിയാണ് എന്തൊരു പുളിയാണ് നമുക്ക് തിന്നാനേന്നെ ങ്ങനെ കിട്ടൂല എന്താന്നാ നോമ്പിനെന് പ്രാവശ്യം പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നോമ്പിനെണ് നോമ്പിനെ നമ്മള് പകലങ്ങനെ കേറി പോവുലല്ലോ
ആഹ്‌
അഥവാ കേറിപ്പോയാലും നമ്മുക്ക് നോമ്പല്ലേ കേറി അപ്പൊ നമ്മളങ്ങനെ തിന്നുല്ലല്ലോ
ഉം
അങ്ങനെ ഒരു കൊലയില് ഒ രണ്ട് മൂന്നെണ്ണൊക്കെ അങ്ങനെ പുക്കുള്ളു പിന്നെ ആ കൊല എടുത്തക്കാൻ പറ്റൂല നമ്മുക്ക്
മ്മ് മ്മ്
അപ്പൊ അങ്ങനെ അപ്പള് നമ്മള് പോയി തിന്നാണെങ്കില് അങ്ങനെ ആ പുത്തത് എടുത്തെങ്ങാണ്ട് ഇട്ക്കാ ആ പഷേ നോമ്പായതുകൊണ്ടങ്ങ ങ്ങനെ ഈ നോമ്പിന അങ്ങനെ കേറാതെ നിന്ന്ക്കണ്ട് അപ്പളു ഇപ്പളോക്ക ഓരോന്നൊക്കെ കിട്ടി യപ്പം നമ്മള് തൊള്ളേക്ക് ഇടും രാത്രി അപ്പടെങ്ങൊക്കെ പോയിക്കാണ്ടൊക്കെ ഹല്ല വിക്ക്ക്കാനൊന്നും ണ്ടാവു ല്ല കാണാന് ഒരു രസത്തിന് വെർതെ
എന്നാ ശെരി ട്ടോ
എന്നാല്